ഹലോ
ആ പറഞ്ഞോളൂ കേക്കുണ്ടോ?
ആഹ് കേക്കണ്ട് കേൾക്കണ്ട്.
ഉം എന്താപ്പോ സുഖമാണോ. എന്താ വിശേഷങ്ങളൊക്കെ, ഇന്നിപ്പോ ശനിയാഴ്ചക്ക ആയിട്ട് വെറുതെ ഇരി ക്കാണോ എന്താണ് പരിപാടി ഇന്ന്‌ ഇപ്പോ?
പ്രത്യേശിച്ച് നല്ല മഴ. മഴയൊക്കെ ഒതുങ്ങിയിട്ട് ഇന്ന് സർക്കിട്ട് അടിക്കാൻ പോണുന്നുണ്ട്. കുട്ടാരുടെ കൂടെ സർക്കിട്ടടിക്കാൻ ഇങ്ങനെ വെറുതെ ചുറ്റാൻ.
എങ്ങനെ
വെറുതോന്ന്‌ ചുറ്റാൻ പോവാ പുറത്ത്.
ആ അങ്ങനെ ഫ്രണ്ട്സിന്റെറെ ഇപ്പൊ ഒന്ന് ഉ കറങ്ങാനൊക്കെ ഒന്ന് പോവ അല്ലേ
ആഹ് അത ഉദ്ദേശച്ച്
ഉം ഉം ആ ഏതായാലും ഇന്നിപ്പോ സ്കൂളും കോളേജൊ ഒന്നും ഇല്ലാത്ത സമയമാണല്ലോ അത്തരം സമയം ആവുമ്പോ ഇങ്ങനെ കറങ്ങാൻ പോകാനും ഈ ഒരു മഴയത്ത് ഇങ്ങനെ റൈഡ് ചെയ്ത് പോയി ഒരു ചെറിയ തട്ടുകടൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അത്തരം വൈബ്ളൊക്കെ വളരെയധികം രസകരമായിട്ട് സംഗതികളാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു കൂട്ടുകാട്ടൊക്കെ നമുക്കൊന്ന് ഊട്ടിയ ഉറപ്പിക്കുവാനും അവരുമായിട്ട് ഒരു വലിപ്പസമയം പങ്കിടുവാനും ചെലവഴിക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടുമ്പോൾ അത് പരമാവധി മുതലാക്കുക അത്തരം വിഷയങ്ങൾ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഏതായാലും
മ് മ്
എന്തണിപ്പോ ഹ് എങ്ങനെയണപ്പോ ഇനിയിപ്പോ പഠിത്തം കഴിഞ്ഞിട്ട് എന്താണ് പ്ലാന്?
പഠത്തം കഴിഞ്ഞിട്ട് എന്താ പ്ലാന് ഞാൻ അതിനെ കുറിചൊക്കെ ആലോചിക്കണുള്ളൂ
അല്ലേ എന്ത് ജോലിക്ക് പോണമെന്നാണ് താങ്കള് ആ ആഗ്രഹിക്കുന്നത്
എന്ത് ജോലിക്കാണ് പറഞ്ഞ ഈ എ ഐ ആയി ബന്ധപ്പെട്ട് ലാപ്ടോപ്പില് ഓരോ മാനുഫാക്ചറിങ് പ്രോഗ്രാംസ് ഇല്ലേ ആനങ്ങനന്തേലൊക്കെ ചെയ്യുണം ഓരോ പ്രോഗ്രാംസൊക്കെ അങ്ങനെ ചെയ്യണം എ ഐ
അത്തരം പണികൾക്കൊക്കെ പഠിച്ചു കഴിഞ്ഞ് അത്തരം വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ ഏഹ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് അത്തരം പണികൾ ഉള്ളത്കൊണ്ട് ഇന്നത്തെ കാലത്ത് സ്കോപ്പുകളൊക്കെണ്ടോ ആ അത്തരം ജോലികൾക്ക്
ഇന്നത്തെ കാലത്തി എന്താലും പഠിച്ചു പണികഴിഞ്ഞ് വരുമ്പോഴേക്കും രണ്ട് മൂന്ന് കൊല്ലാ ആവൂലോ അപ്പ എന്തായാലും ഭാവി ടെക്നോളജിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകല്ലോ ഭാവിയില് നിമിഷം നിമിഷം തോറും ടെക്നോളജിയിൽ മുന്നോട്ട് പോവല്ലെ ജോലിക്കൊക്ക സ്കോപ്പ് കൂടുതലായിരിക്കും
ഓ അങ്ങനെല്ലേ ഏതായാലും ഏ എന്താ പറ പറയാ ഈ ഒരു ജോലി പറയുമ്പോൾ ജോലിയെ പറ്റി പറയ്പോ ആണ് എനക്ക്ങ്ങന ഒരു കാര്യം ഓർമ്മ വന്ന അതായത് ഇപ്പം ഓരോതോരുക്കും അതിന്റേതായിട്ടുള്ള ശമ്പളങ്ങൾ അ അതി അതല്ലെങ്കിൽ അതിൻന്റേതായിട്ടുള്ള അനുഭൂതികളും ആ ഒരു ആനന്ദം എല്ലാ ജോലിക്കും ഉണ്ടാവും താങ്കളുടെ അഭിപ്രായത്തി ഇതിൽ ഏത് തരം ഏത് തരം ജോലികൾക്കാണ് ഏറ്റവും സുഖകരമായിട്ടുള്ള നടത്തിപ്പും അതിൻ്റെ മെയിൻ്റനൻസൊക്കെ ഉള്ളത് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ജോലികൾക്കാണോ അതല്ല പ്രൈവറ്റ് ജോലികൾക്കാണോ?
പ്രൈവറ്റ് ജോലി പറയുമ്പോൾ ഈ ഷോപ്പ് സ്വന്തായിട്ട് കടാ നടത്ത അങ്ങനത്തെ സംഭവം
ആ അത്തരത്തി തന്നെ അത് സ്വന്തം ഒന്നെങ്കില അങ്ങനെ അതായത് സ്വന്തമായിട്ടൊരു കട നടത്തിയിട്ട് ബിസിനസ് ചെയ്യാ ബിസിനസ് അല്ല ബിസിനസിന് ഉദ്ദേശിക്കുന്നത് ബിസിനസ് മറ്റ തന്നെ ഒരു നമ്മള് വേറെന്ന ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് ഒരാള കീൽ തന്നെ സർക്കാരാകുമോ നമ്മ സക്കാർ ജോലി ആകുമ്പോ സക്കാരിന്റെ അതത് ഗവൺമെന്റിന്റെ കീഴ നമ്മ നമ്മ വർക്കുന്ന ആ ഒരു സംഭവം അതാണ് ഒന്നുകൂടെ എന്താണ് സേഫ് ആൻറ് സെക്യൂർ ആയിട്ട് അല്ലെങ്കിൽ മെന്റനൻസ് ഒക്കെ സുഖമുള്ള സുഖകരമായ്ട്ട്ള്ള ജോലി അതല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടാവല്ലോ പ്രൈവറ്റ് സ്കൂളിന്റെ കീഴിൽ സാറായി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ കീഴില് ഓഫീസിറായിട്ട് വർക്ക് ചെയ്യാ അത്തരം വിഷയങ്ങളാണോ? ഏത് ഏത് ജോലിയിലാണ് നമുക്ക് കൂടുതൽ ആനന്ദവും അതുപോലന്നെ സേഫ്റ്റിയും കണ്ടെത്താൻ കഴിയുന്നത്
ഗവണ്മെന്റ് ജോലി ആകുമ്പോൾ എന്റെ അഭിപ്രായത്തില് അധികം ഒരുപാട് ജോലിയൊന്നും കുത്തിരുന്ന് ചെയ്യണ്ട ഒരു ടാർഗറ്റൊന്നും ഉണ്ടാവില്ല എന്നാൽ സ്ഥിര വരുമാനമാണ് കഴിഞ്ഞാലും പെൻഷനൊക്കെണ്ടാവും ജോലി റിട്ടേഡ്ആയാലും അങ്ങനെയുണ്ട് പിന്നെ പ്രൈവറ്റ് ആവുമ്പോ ഒരു ടാർഗറ്റ് ഉണ്ടാകും അവര് പറയണ എന്താണോ അതങ്ങനെ ചെയ ചെയ്ത് അവിടെ എത്തിക്കണം അതാണ് പ്രൈവറ്റ് വേറെ കമ്പനികളിലൊക്കെ വേറെ കമ്പനികളിലൊക്കെ ഉണ്ടാവ
അതെ അതെ ആ ഒരു വിഷയം താങ്കൾ പറഞ്ഞ ആ വിശയത്തോട് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ആര വിശയത്തിനോട് ഞാൾ കൃത്യമായി യോജിക്കുന്നുണ്ട് അതായത്, ഗവൺമെന്റ് ജോലിആകുമ്പോൾ നമ്മൾ അധികം വളരെ അധികം ഒരു ഗവൺെറ് ജോലി നമ്മൾലഭിച്ച് കഴിഞ്ഞാല് സർ സർക്കാർ ജോലിനമ്മൾ നേടിയെടുത്ത കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം സേയ്ഫായി നമ്മൾ സേഫ് ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തി എന്നാണ് അതിനർത്ഥം കാരണം അവിടെ പ്രത്യേകിച്ച് പണികൾ ഇല്ല എന്നതിലാണ് യാഥാർത്ഥ്യം ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ, കുട്ടികള് പഠിക്കാനും കുട്ട്യാള് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ, ഏ് ഒരുപാട് ട്യൂഷൻ കാര്യങ്ങളൊക്ക ആയിട്ട് അവരെന്നെജോയിൻ ചെയ്ത് അവരെന്നെ മെയിൻറ്റയിൻ ചെയ്ത് കൊണ്ടു പോകുന്നുന്നുണ്ടാവും നമ്മൾ വെറുതെ അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്താൽ മതിയെന്ന് മാത്രം എന്നാല് ബാക്കിയുള്ള സർക്കാർ ജോലികളാകുമ്പോൾ അതുപോലെ തന്നെ അവിടെഉള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളു ഒന്നാമത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടാർഗറ്റ് ഇല്ലാത്തോണ്ട് എന്താ പറയുക നമുക്ക് ഫ്രീ മൈൻഡോ സ്ട്രെസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗവൺമെന്റ് ജോബിൽ ഏർപ്പെടാം ഏ പിന്നെ അതിന് പുറമേ ഏറ്റവും ഏഹ് സുഖകരമായ കാര്യം ഏറ്റവും ഏ പ്രസക്തമായ സംഗതി എന്നുള്ളത് ജോലി കഴിഞ് നമ്മൾ റിട്ടേർഡ്ആയാല് അതായത് നമുക്കൊരു പ്രായപരിധി എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം റിട്ടേഡ് ആവണം ആ ഒരു റിട്ടേഡ് നമ്മളായി കഴിഞ്ഞാല് നമുക്ക് കണക്കില്ലാത്ത അതായത് നമുക്ക് വേണ്ട ആ ഒരു പെൻഷൻ തുക നമുക്ക് കൃത്യമായിട്ട് ഓരോ മാസം ലഭിക്കും എന്നുള്ളതും വളരെയധികം പ്രശംസനീയർഹമായ അതല്ലെ അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ ജോലിയുടെ ഏറ്റവും നല്ലാ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരമറിച്ച് പ്രൈവറ്റ് ജോലികളുടെ വിഷയത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രശ്നംന്ന് പറഞ്ഞാല് അത് അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാകും ആ ഒരു ടാർഗറ്റ് ടാർഗറ്റ് കംബീംറ്റ്ല്ലെങ്ക ആ
പിന്നെ പോരാത്തന് നമ്മളെ കാലശേഷം പിന്നെ മക്കൾക്കായാലും നമ്മുടെ പേരില് ഗവൺമെന്റ് ജോലി പോലീസിനൊക്കെ കേറാൻ പറ്റും പ്രത്യേകിച്ച് ടാസ്കൊന്നുംഇല്ലാണ്ട്
അതെന്നെ ഈ ഒരു പ്രൈവറ്റ് ജോലി ആവുമ്പോളി ഈ ഒരു ടാസ്കിന്റെ വിഷയം വരുമ്പോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിന്റെ വിഷയം വരുമ്പോ നമ്മൾ അധികവും സ്ട്രസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നു ള്ളത് ഒരു ആ ഒരു മൈൻഡോട് കൂടെ നമ്മൾക്ക് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെയധികം സ്ട്രെസ്സും വളരെയധികം ബുദ്ധിമുട്ടുംഅനുഭവിക്കുന്ന മാനികാവസ്ഥയിലൂടെ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ കയിയുകയുള്ളൂ അതന്നെ ഒരു എന്താ പറയുക ഇനിപ്പോ പ്രൈവറ്റ് നമ്മൾ എന്താണ് നമുക്ക് റിട്ടയേഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതി്റെ പെൻഷനോ അല്ലെങ്കിലും അവരുടെ ഭാഗത്തിന്നൊരു സഹായമോ നമ്മളൾ ഇല്ല പ്രതീക്ഷിക്കൊന്നും വേണ്ട അത്ര വിഷയൾ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അത അവരുടെ ഭാഗത്തുന്നും ഒന്നും കിട്ടാൻ പോണില്ല എന്നാൽ ഈ ഒരു സർക്കാർ ജോലിയാകുബോ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പെൻഷൻ തുകയും അതുപോലെ തന്നെ ടാർഗറ്റ് ഇല്ലാത്ത ഒരു ഫ്രീ മൈൻഡിന്റെ പേരിലുള്ള ഒരു സംഗതികളും അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട അതായത് ജോലി ഒരു ബിസിനസ്സിന്റെ വിഷയത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം
ബിസിനസ്സ് പറയുമ്പോൾ എന്താ എന്ത് ബിസിനസാ ഉദ്ദേശിച്ചത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്ങ സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റൊ
അതന്നെ താൻ നേരത്തെ പറഞ്ഞല്ലേ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി അതിനൊരു കടയിട്ട് സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങ സ്വന്തമായിട്ടരു മാൾ തുടങ്ങ അത്തരത്തിൽ ഒരു ട്രേഡിങ്‌ ബിസിനസ്കള് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസുകള് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്കള് മൊത്തത്തിത്തില് ബിസിനസിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്?
ബിസിനസ് എന്ന് പറയുമ്പോൾ അതിലൊരു ലാഭവും നഷ്ടവും ഉണ്ടാകും അത് നമ്മൾ ഏറ്റുവാാങ്ങണം പിന്നെ അതൊക്കെ മെയിന്റെയിൻ ചെയ്ത് കൊണ്ടോണോങ്കി അതിനായിട്ടൊരു മൈൻഡ് സെറ്റും പിന്നെ സമയവും പോരാത്തിന് അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ അങ്ങനത്തെൊരു കഴിവ് വേണം എന്നാല ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ലാഭത്തിലേക്ക് കൊണ്ടു പോകാൻ പറ്റുള്ളൂ അല്ലെങ്കി നല്ല നഷ്ട്ടണ്ടാവും എന്താ വെച്ചാ അങ്ങനത്തെ സ്വന്തമായിട്ടരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിനനുസരിച്ചിട്ട് അതിൻ്റെ നഷ്ടവും കൂടും. നഷ്ടം വരികയാണെങ അങ്ങനെയുണ്ട്
അതെ അതെ ആ പറഞ്ഞ ഭണങ്കര ശരിയാണ് കാരണം ബിസിനസ്സ് ആകുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ്ട കാര്യമിതാണ് ലാഭവും നഷ്ടവും ഉണ്ടാവാം. അപ്പ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ലാഭം ഉണ്ടാവും ഒരുപാട് പണം ഒറ്റയടിക്ക് നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതൊക്കെ ശരി തന്നെ പക്ഷെ എന്നിരുന്നാലും നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് താങ്ങുവാനുള്ള ഒരു ശേഷി നമുക്ക് വേണം അതായത് ഒരു നഷ് നമുക്കൊരു അഞ്ച് ലക്ഷം അല്ലെ പത്ത് ലക്ഷം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ ഒരു നഷ്ടം നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ട്‌ല്ല്യാതെ നികത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വിഷയം വരുമ്പോ മാത്രം നമ്മൾ ഈ ഒരു ബിസിനസിന് വേണ്ടിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന പണങ്ങൾ ചെലവഴിക്കാം അല്ലാത്ത പക്ഷം നമ്മളെ ആരാണ് പ റ്റിക്കുക അല്ലെങ്കിൽ ആരാണ് നമ്മൾ ചതിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ തന്നെ അതുകൊണ്ടു തന്നെ ലാഭം ഉണ്ടാവുന്ന ചാൻസും നഷ്ട ചാൻസ് മുണ്ട് അധികം കൂടുതലും ഒരു മിക്സർ ഒക്കെ ആയതുകൊണ്ട് തന്നെ. അത്തരത്തില് ബിസിനസ് നമ്മൾ എറങ്ങുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കര്യം വളരെ വിശ്വസ് ഇത്രരായിട്ടുള്ള ആളുകളുടെ കൂടെ മാത്രം ഇത്തരം പണികൾക്ക് ഇറങ്ങുക അതല്ലെങ്കിൽ ഇത്തരം ക്യാഷിന്റെ വിഷയങ്ങൾ കേൽപ്പിക്കുമ്പോ അത്രയ്ക്ക് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിശ്വസ്തരായിട്ടുള്ള ഫ്രണ്ട്സ്, വിശ്വസ്തരായിട്ടുള്ള ആളുകൾ അത്തരം വിഷയങ്ങൾക്ക് മാത്രേ ഈ ഒരു ഏ ഷെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ എന്താ ചെയ്യാ? ചെയ്യാന്നുള്ളാണ് അല്ലാത്ത പക്ഷം അവരെ നമ്മൾ വഞ്ചിക്കുവാനും നമുക്ക് വലിയ തോതിൽ ഒരു തുക നഷ്ടപ്പെട്ട് വലിയ വിഷയത്തിൽ നമുക്ക് നഷ്ട സ സംഭവം നഷ് നിങ്ങൾ സംഭവിക്കാള്ളെ ചാൻസും ഇവിടെ ഉണ്ട്. പ്രശ്നമായിട്ട് ഞൻ കണക്കാക്കുന്നത് അപ്പം ഏതായാലും താങ്കൾ ഇങ്ങനെന്തെക്കെ ബിസിനസ് പ്ലാനുകളോ മറ്റെന്തങ്കിലും ഉണ്ടോ?
ആ ഒര് ഒര് കട ന്നൊക്കെ ആലോയിച്നോക്ക്ണ്ടായിരുന്നു എന്താ വെച്ചാ ഈ ഒറ്റടിക്ക് വലിയ ബിസിനസ് തുടങ്ങാണ്ട്. അതിന്റെ തന്നെ ചെറിയ ചെറിയ ശാഖകളായിട്ട് ഓരോരോ സ്ഥലത്തുന്നും ങ്ങ തുടങ്ങ്യ അതിന്റെ ലാഭം അനുസരിച്ച് ഇത് വെക്കണോ വേണ്ടന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. വലിയ ഷോപ്പിംഗ് മാൾ ഒറ്റടിക്ക് പണിയണ്ട് ചെറി ചെറിയ ചെറിയൊരു മിനി മാൾ പോലെ മാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെന്ന് ലാഭം കിട്ട്ണ്ടോ അതോ നല്ല നഷ്ടാണോ? അയിന്നൊക്കെ നോക്കിട്ട് വേണം നമ്മൾ ഇതാ ഏഹ് വലുതായിട്ട് പണിയ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നോക്കാ ആദ്യ ന്ന് പരീക്ഷിച്ച് നോക്കാ.
ശരിക്കും അതെ അതെ അതുപോലെ തന്നെയാണ് അതായത് നമ്മള് ആ ഒരു ലാഭം നഷ്ടക്കെ നമ്മള് കണക്ക് കൂട്ടി ഇനിപ്പോൾ നമ്മൾ മുന്നേ അത് അനുമാനിച്ച് കണ്ട് അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് വളരെയധികം സു സൂക്ഷ്മതയുടെ കൈകാര്യം ചെയേണ്ട വിഷയാണ് ഈ ഒരു ബിസിനസ്. അതല്ലാങ്കി അല്ലാത്ത പക്ഷം താങ്കൾ പർ തന്നെ വലിയ നഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ പിന്നെ നമുക്ക് ആരോട് പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയില്ല കാരണം പണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാവർ മത്തരം വിഷയത്തിലേക്ക് താല്പര്യ വിഷയാണന്നെ ആരും മറ്റൊരാളെ അകമഴിഞ്ഞ് സഹായിക്കുക എന്നുള്ള സംഭവം ഉണ്ടാവുല്ല അതുകൊണ്ട് സ്വന്തം കാൽ നിൽക്കുവാനും സ്വന്തം കാര്യങ്ങൾ പ്രാപ്തമാകും വിധേ ഏ വ്യക്തമാകും വിധം ഈ ഒരു വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു കോൺഫിഡൻസും മ ചങ്കൂറ്റമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം വിഷയത്തിലൊക്കെ ബിസിനസ് പോലത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ പ്രേമേന്ദ്രാ നമുക്ക് ഇത്തരം വിഷയങ്ങള് നേരിട്ട് കാണുമ്പോൾ വീണ്ടും സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ആഹ്ശരി എന്നാ